ഹലോ കേക്കാവോ ആഹ്
കേൾക്കാൻ പറ്റുന്നുണ്ട്.
ആ എന്താ ജോലിയിലാണോ
ജോലിയിലല്ല കൊറച്ച് കിച്ചൺ വർക്കൊക്കെ ഉണ്ടായിരുന്നു
അഹ് തീർക്കാനുണ്ടായിര്ന്നല്ലേ ബുദ്ധിമുട്ടായാ വിളിച്ചേ
ക്കെ ഉണ്ട് വിശേഷം
നല്ല വിശേഷം എത്ര മക്കളാ
ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല
ഇല്ലേ പിള്ളേരെ സൗണ്ട് കേട്ടിട്ട് ചോഴിച്ച ഓ അയ് ശെരി നിങ്ങൾ എത്ര മക്കളാ
ഞങ്ങള് എനിക്ക് രണ്ട് ചേച്ചിമാര
ആഹ് ആങ്ങളമാരില്ലേ മൂന്ന് പെൺ മൂന്ന് പെണ്ണാവു ലെ
ആ മൂന്ന് പെണ്ണ്ങ്ങളാ
നീ ചെറുതാണാ
ഞാന് ഏറ്റവും എളെതാ
ആഹ് ചേച്ചിമാരെ കല്യാണം കഴി ആ എനിക്ക് നാല് മക്കള്ണ്ട്. വല്ല്യവൻ പ്ലസ് വണ് പഠിക്ക്‌ണ് രണ്ടാമത്തവന് ഒമ്പ് എട്ടില് മൂന്നാമത്തത് സ്ഥലൊന്നും ഇതില് പറയാൻ പാടില്ല
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.. ആഹ് ആ ആ ആ ആ മൻസ്സിലായി മൻസ്സിലായി പിന്നെ
എന്താ പഠിക്കാണോ
ഞാനാണെങ്കി ഡിഗ്രി എല്ലാം കഴിഞ്ഞു.. ഇപ്പോ ഒരു മെഡിക്കൽ ഫീൽഡ്
ഓഹ്
ഉം ഉം ഉം...
പപ്പറായിട്ടാ
എന്താണ്?
അത അപ്രഷേ
അല്ല അല്ലല്ലല്ല അതിന്റെ ടാലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു.
ഓ ഓഅയ് ശെരി ഉ ചേച്ചിമാർക്ക്
അവരൊക്കെ നേഴ്സ
രണ്ടുപേരും
ഉം ഒരാൾ പഠിക്കുന്നു ഒരാൾ ജോലിയാണ്
ഓഅയ് ശരി അവ രണ്ടു പേരും കല്യാണം കഴിഞ്ഞതാ
ഇല്ല ഒരാള് കല്യാണം കഴിഞ്ഞു ഒരാൾ കല്ല്യാണം കഴിച്ചില്ല
ഓ അയ് ശരി പപ്പാ ഒക്കെ
എന്താണ്?
പപ്പയും മമ്മിയും ഒന്ന്
ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ ആഹ് ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ലേ?
ഭക്ഷണംല്ലാം കഴിച് അവിടെ കഴിച്ചോ ഭക്ഷണം എല്ലാം കഴിച്ചോ?
ആവ്ടെ ഞാൻ നേരത്തെ കൊടുത്തു അവര് ഉറങ്ങന്ന് ങാ ഒ പേടിച്ചിട്ടേ നേരത്തെ ഭഷണം കഴിച് ഉം പിന്നെ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാലോ
ആഹ് ആഹ് ആഹ്
ഇവിടെന്നെ എന്റെ മക്കൾ രണ്ടുപേ മൂത്തര് രണ്ടുപേരും ഹോസ്റ്റലാണ് അവിടെ താഴ രണ്ട് പേരെ ഇവിടെ ഉള്ളൂ
ഇവടുണ്ടല്ല്യോ
ആഹ്
ഉം എന്ത് പഠിക്കുന്ന
ചെരബക്ക് അല്ല ഇവര് മൊ മൂന്നാമത്തെ മൂന്നിലാണ് ര ചെറുത് യു കെ ജിയാണ് വല്യരു ഒരാള് പ്ലസ് വണ്ണിലും ഒരാള് ഉ എട്ടിലും അവര് രണ്ടാ ഹോസ്റ്റല് ഹോസ്റ്റലിലാക്കിട്ടുണ്ട്
ഉം ഉം ഉം
ഉം
ഉം
വേറെന്നേക്കാ വിശേഷം
ഉം വേറെ വിശേഷോന്നുല്ല ഇങ്ങനെ പോകുന്നു
മഴയൊന്ന് ഇല്ല ഇന്നും ഇവിടെ ഒന്നും മഴയില്ല അവിടെണ്ടോ
ഉം ആഹ് മഴ ഇ പ്പന്ന് കാലാവസ്ഥ കൊറച്ച് ഇതാണ് നല്ല മഴേം ഉണ്ടാർന്ന് ഇ ഇന്ന് മഴയില്ലായിരുന്ന് മെനഞ്ഞാന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്ന് എന്നാലും ചൂട് ഭയങ്കരവാ
ആണോ ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല മഴ ആയിരുന്നു നല്ല തണുപ്പ പ്പൊക്കെ ആയിരുന്നു ഇന്നലൊക്കെ ഭയങ്കര മഴയാരുന്നു ഇന്ന് പ്പോ മഴ കൊറവാ
ഉം ഉം
ഉം വീട്ടിലെന്താ ആടും പശീ അ അ അങ്ങ അങ്ങനെ എന്തേലും ഇണ്ടോ
ഇല്ലില്ല ഒന്നുല്ല ഒന്നൂല്ല
ആഹ് അയ് ശരി ഉം അസ് ഇവിടെ ഇല്ല ഇവിടെ ടൗൺ ഏരിയ ആയതോണ്ടേ അതൊന്നും അ പിന്നെ അടുത്തടുത്ത് വീടും സ്ഥലല്ല അതോണ്ട് പിന്നെ അതോന്ന് ഇൻകേസ് കോഴിക്കെ എനിക്കിഷ്ടാണ് പക്ഷെ അതിനെ വളർത്താൻ നമുക്ക് സ്
ഉം അയിനുള്ള സൗകര്യം വേണം
ആഹ് അല്ലാഞ്ഞ ഭയങ്കര നാറ്റവും ഒക്കാവും പിന്നെ അടുത്തടുത്ത് വീട് വുമ്പളെ എല്ലാം ബുദ്ധിമുട്ടാണല്ലോ
ഏഹ് ഏഹ്
അതോണ്ട് പിന്നില്ല എന്റെ വീട്ടില് എന്റെ വീട്ടിലിണ്ട് അവിടെ പിന്നെ സ്ഥലോ ക്കെ ഇള്ളതൊണ്ട് അവര് അതൊക്കെ ഇണ്ടാക്കും ഉം
ഉം
പണ്ടേണ്ട് എൻ്റെ വീട്ടിലും ഹസ്ബൻഡ് ഞങ്ങള് വേറെ താമസിച്ചതാണ് അവടെ അത് അഞ്ച് സെന്റ് സ്ഥലം മാത്ര ത്രേള്ളൂ
മ്മ്ഹ് മ്മ്ഹ് മ്മ്ഹ്
ഇൻ്റെ വീട്ടിലും ഇണ്ട് പിന്നെ കോഴി താറാവ് അങ്ങനത്തൊക്കെണ്ട് വാടൊന്നുല്ല പോത്ത് അങ്ങനത്തെ ഒന്നുല്ല
ഉം വളർത്തുന്ന നല്ലതാ
ഉം എനിക്കിഷ്ടാ കോഴികളെ ഒക്കെ എനിക്കിഷ്ടാ പോത്തിനെ ആടിനെ അതിന്നൊന്നും അ അറിയില്ല എ് എങ്ങനെയാണന്ന്
കോഴീനേക്കാൾ ഇച്ചിരി കൂടെ നല്ലേ ആടൊക്കെ
പക്ഷെ അതിനെയൊക്കെ വാ ആതൊക്കെ ഒരു ഇത് എക്സ്പീരിയൻസും വേണേ എങ്ങനെ വളർത്തണ്ടേന്ന് അതൊന്നും അറിയാത്തോര് വാങ്ങിയാല് അതൊക്കെ അറിയാത്തോല് വാങ്ങ്യാല് ബുദ്ധിമുട്ടാവും
ഉം ആന്ന്ന്നാന്നാന്ന് ഉം ഉം
ഉം വേറെന്നാ പുസ് പുസ്തകൊക്കെ വായിക്കുവോ
പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് വായിക്കാറുണ്ടോ ഫ്രീ ടൈമൊക്കെ
ആഹ് എനിക്കിഷ്ടാ പണ്ടേ ഏത് പുസ്തകം കിട്ടിയാലും അത് ഫുള്ള് വായിച്ച് തീർത്തിട്ടേ ബാക്കിയുള്ളൂ പരിപാടി
ഉം ഉം
ഇപ്പൊകുറച്ച്ടൈംകിട്ടാറില്ലട്ടോ മക്കളെ പഠിപ്പിക്കണം അങ്ങനെഇള്ളതൊക്കെ ഉണ്ടാരുന്നു എല്ലാതൊന്നും മറ്റേത് ആദ്യം എന്നേ ഏത് പുസ്തകം കയ്ൽ കിട്ടിയാലും അത് ഫുള്ള് ഇരുന്ന് വായികേരുന്നു
അങ്ങനെയൊന്നുഇല്ല ആർക്കുംപ്രായം ഇന്ന പുസ്തകം വായിക്കണമന്ന് പ്രായം ഒന്നു ഇല്ല കളിക്കുടുക്കആണെങ്കിലും
അല്ല വായിക്കലെ ഞാന് പിന്നെ ഇവര് എൻക്ക് ബാലരമ വരുത്തണംന്ന് കരുതുന്ന്ണ്ട് എന്താ ച്ചാല് ഈ കുട്ടികള് ഫോണിലിങ്ങനെ കളിക്കുന്നതോണ്ട് പല നമ്മുടെ പുസ്തകങ്ങൾ കഥാ പുസ്തകങ്ങൾ എന്തെങ്കാലും കിട്ടിയാൽ അതില് പിന്നെ പഠിച്ചു അത് വായിച്ചിരുന്നോളൂരുന്നോ പുസ്ത അല്ല ഫോണിന് കൊറച്ച് വിട്ട്ക്കൊല്ലോ കരുതിനിണ്ട് കളി ക്കെ ബാലരമേ എന്തേലൊക്കെ വരുത്തണംന്ന് എന്നാ പിന്നെ അക്ഷരങ്ങൾ പഠിക്കാനും വായന ആഹ് ശീലം നല്ലതാണല്ലോ?
ഉം ഉം
ആഹ് ഏതെന്നാപ്പ പപ്പക്ക്എന്താ ജോലി?
പപ്പയ്ക്ക് പപ്പ ഡ്രൈവറാണ്
ഓഹ് ഓട്ടയോ?
അല്ല എല്ലാ വണ്ടിയും ഓടിക്കും
ഓഹ് അത്ശരി ഓഹ് ലോങ്ങൊക്കെ പോവോ?
എല്ലാ എല്ലാം കഴിവുണ്ട് വണ്ടി ഓടിക്കും എല്ലാ ജോലി അറിയാം
ഓഹ് അത് ശരി ആഹ്
പെയിൻറ് ചെയ്യും
ആഹ് ആഹ് മമ്മിയോ?
മമ്മി ഹൗസ് വൈഫാ
ആഹ് ജോലില്ലല്ലേ മറ്റേ പിന്നെ ചേച്ചിമാരൊക്കെ വീട്ടിന്ന് തന്നെയാണോ ജോലിക്ക് പോണ അതോ? ഹോസ്റ്റല് അവിടെ നിക്യോ?
ചേചിമാരൊക്കെ പൊറത്താ ഒരാള് ജോലി ചെയ്യുന്ന ആള് പൊറത്താ
ഓ ഗൾഫിലാ
ഗൾഫിലല്ല നമ്മുടെ നാട്ടിൽ തന്നെ
ഓ അത് ശരി ഈ മു പിന്നെ കുട്ട്യള് ഇള്ളവള് ഇപ്പം ജോലിക്ക് പോണില്ലേ?
അത് മൂത്ത ഏച്ചി അത് പഠിക്കാൻ നേഴ്സിംഗിൽ പഠിക്കാൻ പോയി വരുവാ
പഠിക്കണോ ഉള്ളൂ?
ആഹ് പഠിച്ചൊണ്ടിരിക്കുന്നേ ഉള്ളൂ
അതന്താ ഇപ്പ പടി
അതിപ്പം കല്ല്യാണം കഴിഞ്ഞിട്ട് ആഗ്രഹ ആയിരുന്നു നേഴ്സ് പഠിക്കണോന്ന്
ആഹ് ആഹ് കല് കല്യാണം കഴിഞ്ഞിട്ടാണോ പഠിക്കന്ന്
അതിന് മുമ്പിട്ട് ആഗ്രഹം ഉണ്ടാരുന്നു പക്ഷെ നേരത്തെ കല്യാണം കഴിച്ചങ്ങ് പോയി
ആഹ് ശരി ശരി ആ അപ്പൊ ഇപ്പോ പോവാവുംലേ ഏതാ ജി എൻ മം മോ?
ജി എൻ നമ്മ്
ആഹ്
ഉം ഉം
മറ്റേളു ജീ എൻ നമ്മാ കൊടുത്തെ.
ജി എൻ എം ജി എൻ എം ജി എൻ എം
ആഹ് ആഹ്
ഉം
അവസാന മറ്റേ പി എസ് സി എന്തോ എഴു പി എസ് സിന്ന അല്ലേ ഇതിന് എഴുതാ
എന്താണ്?
ബി എസ് സി അല്ലേ ഗവൺമെന്റ് കിട്ടാ എഴുത. യെസ് അങ്ങനെ എഴുതിയ എഴുതണ്ടണ്ടോ?
ഞാൻ എഴുതുന്നില്ല.
എല്ലാ ചേച്ചിമാര്.
ഇല്ല ഇല്ല എഴതുന്നില്ല എഴതുന്നില്ല.
ഏഹ് അങ്ങനെ എഴുതിയ ഞങ്ങള് ഇവിടെ എന്റെ അയൽവാസിയേ. അവരോടെ പിന്നെ ഒരു ച്ചെ ചെറിയ മോൾ ഇതേപോലെ പി എസ് സി എഴുതി അവൾക്ക് ഗവൺമെൻറ് കിട്ടി. ഇപ്പോ മറ്റേ ആ അതെ ഭാഗ്യയാണ്. പെട്ടെന്ന് കിട്ടിട്ടോ ഒന്ന് രണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതിട്ടേള്ളു. പിന്നെ അത് കഴിഞ്ഞി ഇപ്പോ വേറെ എന്തോ ഒരു എക്സാം എഴുതുന്നുണ്ട് പിന്നെ പ്രൊഫസർ ആവാനുള്ള എന്താ മെഡി ക്കൽ പ്രൊഫസറോ അങ്ങനെ എന്തോ ഈ ഇതുണ്ടല്ലോ എന്താ പറയാ. മറ്റേ ഹെൽത്ത് സെന്ററിലെ. ഇരിക്കുലേ. ഉച്ചവരൊ ഇര്ന്നാവ ആ അതിനെന്തോ ഒരു എക്സാം എഴ എഴുതുണണ്ട് റഞ്ഞു അത് എഴുതി കിട്ടിയാലൽ അവക്ക് ഉം ഉം ശമ്പള്ളോം കൂടോ ചെയ്യും ജോലി അധികല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിന്നോട് നല്ലത് ആ അങ്ങനെണ്ട് റഞ്ഞ
ഉം ഉം
അതിന് എന്തോ പിന്നെ എഴുതി. കിട്ടിയാൽ എന്തോ അറിയില്ല എഴുതുന്നുണ്ടായിരുന്നു.
എഴുതുന്നുണ്ടായിരുന്നു ആഹ്
ഉം. ശമ്പളം കൂടുതലാണെന്ന് പറഞ്ഞു.
ഉം ആന്ന് അത് നമ്മളിപ്പം ഗവൺമെന്റ് കിട്ടിയാലേ ഒള്ളല്ലോ അതിന്.
ആഹ് അതല്ല എങ്ങനെ ഉള്ള സെൻട്രലിലേക്കെ കിട്ടിയാലേ ഉച്ച വരെക്കെ പോയാൽ മതിയല്ലോ ജോലിക്ക്
ഉം. അല്ലാതെ ഇവിടെ നാട്ടിലെക്കെ കിട്ടിക്കഴിഞ്ഞാ എന്തൊ ഉണ്ട്. ഉം അതിന് വലിയ പ്രയോജനം ഒന്നും കാണത്തില്ല.
പ്രൈവറ്റിലൊന്നും തീരെ കാശ് കിട്ടൂലല്ലോ. ശമ്പളം ഇല്ലല്ലോ. ഉം അതാ അതെ എങ്ങനെയാ അതെ ഇതിന്റെ എടയിൽ എങ്ങനെ എഴുതി നോക്കിയാ ഭാഗ്യാ എപ്പളാ വരിക അറിയില്ലല്ലോ.
അതൊരു ശരിയാ അതൊരു ശരിയാ
എക്സാം എഴുതികൊണ്ടിയിരിക്കുക ഉം പിന്നെ ഒരു പ്രായ ഒണ്ടല്ലോ അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് എഴുതാനും പറ്റൂല. അങ്ങനെയല്ലേ മുപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ഒണ്ടല്ലോ അത് ഒരു വേ എഴുതി നോക്ക കിട്ടുവേയില്ലന്ന് അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതല്ലേ
അതെ അതെ ആന്ന് ആന്ന്
ഹ് ഹ്, പിന്നെന്തെയ് എന്നാ ശരി ഞാൻ ഞാൻ വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ഓക്കെ ശരി ശരി